ഹലോ എന്താ വർ എന്താ വർത്താനംക്കെ ചോയ്ക്ക
നല്ല വർത്താനം ഇങ്ങള് ഏത് രാജ്യത്ത് എവ്ട്ന്നാണ് സംസാരിക്ക്‌ന്നത് എവ്ടെ പറയണ്
ഞന് വീട്ട്ലാണ് ഇപ്പ ഇള്ളത്
വീട്ട്ലാണ് ല്ലേ
ആഹ് വീട്ടിലാണ് വീട്ടിലാണ് എന്താ ഇന്നിട്ട് വർത്താനൊക്കെ നല്ല വിശേഷം നല്ല അടിപൊളിയായിട്ട് പോകുന്നു നല്ല മഴയൊക്കെ വരുന്നുണ്ട് നല്ല ചൂടാ തോന്ന്ന്ന്ണ്ട് പൊറത്ത് പക്ഷെ വിങ്ങ്ന്ന്ണ്ട് ഇപ്പക്കത്തെ ചൂട് എന്തൊരു ചൂടാ
മഴ ന്റെ കാറും കൂടി ഇണ്ടായാല് അധികം ചൂടാണ്
ആഹ് അതാണ് അതാണ് നല്ല ചൂടാണ് വീട്ട്ന്റെ ഉള്ള് തന്നെ സഹിച്ച് ഇരിക്കാൻ കഴിയുന്നില്ല
ഉള്ളിലും പുറത്തൊന്നും കയ്യ്ണ്ല്ല മഴ ങ്കു മഴെന്റെ കാറും കൂടി ഇണ്ടായിട്ടേ
അതാണ് ഉള്ളില് ഇരിക്കാൻ കഴിയ്ന്ന്ല്ലെങ്കിതന്നെ നമ്മക്ക്‌ അറിയാലോ പൊറത്ത്ത്തെ അവസ്ഥ എത്രെ അയ്ക്കാരംന്ന് അതാണ് ഭയങ്കര ചൂടാണ് പൊറത്ത്
ഭയങ്കര ചൂടാ
എന്താണാവൊ ല്ലേ ഇങ്ങനെ ചൂട് വരാൻ കാരണം
ചൂട് ഇഞ് മെയ് മാസം കൂടി നല്ല ചൂടായിരിക്കൊല്ലോ
മെയ്‌ പൗതിയോട് കൂടി മഴ വെരുംന്നൊക്കെ വിചാരിക്ക്‌ന്ന്ണ്ട് എല്ലാരും
വെരു ആയിരിക്കാം വന്നാൽ നമ്മക്ക് മിൻ മിഞ്ഞാന്നൊരു മഴ പെയ്തു രാത്രി അതുപോലെക്കെ മഴ പെയ്യാണെങ്കില് നല്ലെ
വേനൽ ചൂടന്നെ മഴൊന്നും ഇതിന്റെ എടേ കിട്ടിയിട്ടെന്നെ ഇല്ലല്ലേ വേനൽ മഴ അർഞ്ഞ് മഴ ഒക്കെ ഇണ്ടാവൽണ്ട് അതൊരു കിട്ടിട്ടില്ല
മിഞ്ഞാന്ന് മഴ പെയ്തു ഇവടെ
അതൊരു മഴ അല്ല അങ്ങനെ ഇള്ളെഹ് ഇതിന്റെ എടേല് കൊറേ മഴ പെയ്യാറ് ഇണ്ടായ്ന്യല്ലോ അകെ അങ്ങത്തെരു മഴ അങ്ങക്കും കിട്ടിയിട്ട്ണ്ട്
ആ മഴ പെയ്തു അന്നൊരു തൺപ്പ് ഇണ്ടേയ്നി
മിന്നലോട് കൂടിയ മഴയൊക്കെ ഇണ്ടാവല്ണ്ട് വേനൽന് അത് ഇപ്രാവശ്യം കിട്ടീട്ട്ല്ല
മഴ പെയ്യാന് ദുഹാ ചെയ്യ പ്രാർത്ഥിക്ക എന്താ ചെയ്യ ഇങ്ങനെ പോയാല്
അന്ന് വെള്ളൊക്കെ വറ്റി ത്തൊടങ്ങി കെൻറ്റിലൊക്കെ വെള്ളം ഒക്കെ വറ്റി തൊടങ്ങില്ലേ എല്ലാര്തും
ആ
കുടിവെള്ള ക്ഷാമൊക്കെ ഇണ്ടോ ഞങ്ങൾതു ഇപ്പൊ വറ്റി അങ്ങനെ വരുന്നുണ്ട് എന്താ അറിയില്ല ഇനി എന്താ ആവാന്നൊന്നും അറിയില്ല നോക്കണം.
ഇവിടെ വെള്ളമൊക്കെ അടിയിലെത്തിയിട്ടുണ്ട്
ആഹ് അതാണല്ലേ ഇവിടെയും വെള്ളയില്ല നമുക്ക് കുടിക്കാൻ പോലും പ റ്റാത്ത അവസ്ഥയിലാവുന്നുണ്ട് വെള്ളവൊക്കെ
ഇവിടൊക്കെ നല്ല കലക്ക് വെള്ളമാണ് അടിയിലെത്തിട്ട്
ആഹ് അതാണ് അതാണ് എല്ലോടത്തും അങ്ങനെ തന്നെയാണ് ഇപ്പ ഉള്ളത് എന്താണ്പ്പ വേനൽ ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ. നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്ക അതൊക്കെയാണ് നമ്മള് ചെയ്യേണ്ടത് മരങ്ങള് കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്ക
പെട്ടെന്ന് ഇപ്പൊ നമുക്ക് മരങ്ങള് ന്നട്ടു പിടിപ്പിച്ചാൻ കഴിയണ്
എന്നാല് ഇനി മുതല് ഇനി മുതല് നമുക്ക് അങ്ങനെ കിട്ടും മഴൊക്കെ കിട്ടും എന്നിട്ട് ഞമ്മളിപ്പ കഴിയില്ല കയ്യില്ല പറഞ്ഞ് നിന്നാല് നമുക്ക് കിട്ടൂല പിന്നെ ഭാവില് നമുക്ക് കിട്ടില്ല
പണ്ട് മുതല് ആൾക്കാരൊക്കെ വെച്ച് പ്പിടിപ്പിച്ച പിടിപ്പിച്ചണ്ടയിനു അതൊക്കെ ഓല് വെട്ടി ഒഴിവാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ വെയ്യിലൊക്കെ
ആഹ് അതാണ് അതാണ് അപ്പൊ ഇനി നമ്മള് പണ്ടത്തെ ആൾക്കാരെ പോലെ നമ്മള് വെച്ച് പിടിപ്പിക്ക അതെ ഇനി നിവർത്തിയുള്ളൂ നമ്മടെ വീടും പരിസരങ്ങളിലൊക്കെ ഒക്കെ നമ്മള് വെച്ച് പിടിപ്പിക്ക
നാളെ തന്റെ മോള് ഇറങ്ങിട്ട് മോളെ വീടിന്റെ പരിസരത്തൊക്കെ ഒരുപാട് തൈകളൊക്കെ കുഴ വെച്ചിട്ട് പടിപ്പിച്ചെടുക്കാം കേട്ടോ
ഇപ്പൊ ഞാൻ നട്ട് കഴിഞ്ഞു എഹ് കൊറെേ പൂക്കളും ചെടികളൊക്കെ ന ട്ടു ഇപ്പം എല്ലാവരിക്കും ഇതൊരു നല്ലൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊന്ന് വിളിച്ചതും ഞാന്
അത്പോരാ മോളെ മുറ്റത്തേക്ക് അങ്ങട്ട് ഇറങ്ങിട്ട് തൊടുക്കെറങ്ങിയിട്ട് നല്ലോണ്ണം കുയി്ച്ച് കുയ്യൊക്കെ കുത്തീട്ട് പ്ലാവ്, തെങ്ങ്, കവുങ്ങ്, മാവ് സംഭവങ്ങളൊക്കെ കുഴിച്ചിടാ ചെടികൾക്കൊന്നും തണലുണ്ടാവൂലാ അങ്ങനത്തെ മരങ്ങളൊക്കെ കുഴിച്ചിട് തണലുണ്ടാവുള്ളു
ആഹ് അങ്ങനത്തെ മരയിന്നപ്പോ ഞാൻ ഇന്നലെ കുഴിച്ചിട്ടു അതെല്ലാ അങ്ങനത്തെല്ലാ മരങ്ങളും പ്ലാവൊക്കെ വാങ്ങിക്കൊടുന്ന് ഒക്കെ കുഴിച്ചിട്ടു ഇന്നലെ കുഴിയൊക്കെ കുത്തി
കുഴിച്ചിട്ടൂല്ലേ ആഹ് അത് വലുതാവുമ്പോ ഞാൻ നിന്റെ വീട്ക്ക് വരിട്ടോ അതിന്റെ ചോട്ടിലിരിക്കാന്
ആഹ് ഓക്കെ നിങ്ങള് വരുണ്ടേ ഇനി നിങ്ങളെ വീട്ടിൽ അങ്ങനെ കുഴിച്ചിട്ട്ടോണ്ട് കേട്ടോ എനിക്ക് നിങ്ങളെ വീട്ടക്കും വരാന്
എന്റെ വീട്ടില് കുഴിച്ചിട്ടിട്ടുണ്ട് ആൾറെഡി ഇനി കുഴിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി അ തൊക്കെ കുഴിച്ചിടണം
ആഹ് നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മള് നമ്മളെ നാടിനെ കണ്ടറിയന്നല്ലാതെ എല്ലാവർക്കും നമ്മള് അതേപോലെ പറഞ്ഞു കൊടുക്കാതാണ് നമ്മളെ നല്ലൊരു കാര്യം നല്ലൊരു പോയിന്റ് ഒരു നല്ലൊരു ഭാഗം നമ്മളെ
എന്ന ചുറ്റുവട്ട നമ്മള് നന്നാക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഉപകാരണ്ടാവും
ഉപകാരേ ഉണ്ടാവത്തുള്ളൂ നമ്മളെ ചുറ്റും ചുറ്റുവട്ടം നമ്മൾ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് അതിനെ കൊണ്ട് നല്ലൊരു ഉപകാരാണ് കിട്ടുക
അത്പോലെ എല്ലാരും അതുപോലെ ആവാണെങ്കില്
ഒക്കെ നിങ്ങള് കേട്ടിട്ടില്ലേ താൻ നന്നായാൽ തന്റെ വീട് നന്നായി തന്റെ വീട് നന്നായാൽ തന്റെ നാട് നന്നായി തന്റെ നാട് നന്നായാൽ നമ്മൾ ലോകം തന്നെ നന്നായി എന്ന് കേട്ടിട്ടില്ലേ
നമ്മള് ഒരാള് നന്നായിട്ട് കാര്യയില്ലല്ലോ എല്ലാരും നന്നാവണ്ടേ
അതാണ് പറഞ്ഞത് താൻ നന്നായാൽ തന്റെ വീട് നന്നായി വീട് നന്നായാൽ നാട് നന്നായി നാട് നന്നായാൽ ലോകം തന്നെ നന്നായി.
ആഹ് ആഹ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാല്ലേ
ആ അതൊക്കെ അറിയാം അപ്പ നമ്മൾ എല്ലാരേക്കും ഇതൊക്കെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക
അതാണ് വെയിലാണ് ഭയങ്കര വെയിലാണ് പൊറത്ത് വൈകുന്നേരം ആയാലും രാത്രി ആയാലും ഒന്നും ഇവിടെ പൊറ ത്ത അകത്തൊന്നും ഇരിക്കാൻ വയ്യ പൊറ
ആഹ നല്ല ചൂടാണ് ഇപ്പ ആ ഏസിലല്ലാതെ ഒരു മനുഷ്യനും ഇരി ക്കാനോ ഒന്നും കഴിയൂല
ഇങ്ങനത്തെ പോയ എന്തു ചെയ്യ പൊറത്തിറങ്ങിയാല് പാമ്പുക്കൾ എത്ര ആൾക്കാരെ പാമ്പുകൾ കടി
ആ ഇവിടെ ഞങ്ങളെ എടുത്തൊക്കെ ഒരു കുട്ടീനെ കടിച്ചിട്ട് ഐസിയു ലൊക്കെ ആയിട്ടുണ്ട്
ആ കഴിച്ചിലായില്ലേ കു
ആഹ കുട്ടി കഴിച്ചില്ലായിട്ടുണ്ട്
കുട്ടിപ്പോ കൊഴപ്പൊന്നും ല്ല കോഴിക്കൂടിന്റെ കോഴിക്കൂടിന്റെ ഭാഗത്ത്ന്നാണ് കടിച്ചത് കുട്ടീനെ
ഞങ്ങളെ ഇവ്ടത്തെ ഒരു കുട്ടിക്ക് ഡബ്ബർ തോട്ടത്ത്ന്ന് കടിച്ച് പാമ്പ് കടിച്ചിട്ട് ആ കുട്ടി ഇതുപോലെ ഹോസ് പിറ്റലിലൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആയി ഇപ്പ ഏതാലും ഉം മാറി സുഖായിട്ട് വന്നിട്ടുണ്ട്
ആ അന്നതന്നെ എത്ര ആൾക്കാരെ ആണോ കടിക്ക്ണത്
വാർത്തകളിലൊക്കെ എത്രയേണ് വരുന്നത് ഈ പ പാമ്പ് കടിച്ചിട്ടെ എന്തല്ലാരും പഠിച്ച ദുഹാ ചെയ്യ പ്രാർത്ഥിക്കല്ല ഒന്നും ചെയ്യാനില്ല മഴ
ആ അവർക്കും തന്നെ ഇതിന്റെ ഉള്ളിൽ ചൂടായിട്ട്ങ്ങട്ട് പൊറത്ത്ക്ക് എറങ്ങാണ് പാമ്പുക്കളായാലും ഒക്കെ
നമ്മളന്നെ ചൂടായിട്ട് കണ്ടില്ലേ പൊറത്തറങ്ങ എവിടുക്കാ കാറ്റ് കിട്ട്ണോടുത്ത്ക്ക് നമ്മള് ഓടാണ് അപ്പ അതുപോലെ തന്നെയാണ് ജീവികൾക്കുണ്ടാവല്ലോ അങ്ങനെയൊക്കെ
ഇക്കട കരണ്ടൊക്കെ പോയിട്ട്
കരണ്ടൊക്കെ പോയാ പറയണ്ട
അതാണ് പ്രശ്നം ഇപ്പ അതാണ് പ്രശ്നം നടന്നോണ്ട്ക്ക്ണത് കരണ്ട് പോവാണ് ഭയങ്കര ബുദ്ധിമുട്ടാണത് രാ പകൽ സമയങ്ങളിലൊക്കെ ഓഫാക്കിടാണെങ്കി പകൽ സമയങ്ങളിലൊക്കെ ഓഫാക്കിടാണെങ്കിൽ കൊഴപ്പല്ലായിരുന്നു പകൽ സമയങ്ങളില് ഒരു ഓഫ് ചെയ്ത് തന്നില്ല ഓല് രാത്രി കെടക്കാനാവുന്ന ടൈമിലാണ് ഇ കെ സി ബിക്കാര് ഓഫ് ചെയ്തിടുന്നത് ആ കെ സി ബിക്കാര് ഓഫ് ചെയ്തിടുന്നത് അ അതോണ്ടാണ് എന്ത് ചെയ്യാനാണ് പ്പ അങ്ങത്തെ കാര്യത്തിലൊക്കെ ആ ഞങ്ങള് ഇപ്പ എന്ത് പറഞ്ഞാലും നിങ്ങള് ഇപ്പ എവിടെയാണ് ഇള്ളത് നിങ്ങളെ ഏ ഇത് എന്ത് പോലെ കേക്കുന്നത് എന്തോ കേക്കുന്നത് പോലെ ഉണ്ട് യാ വീട്ടിലുണ്ടല്ലേ എന്നാ വച്ചെ നിങ്ങൾക്ക് അത്ങ്ങനെ കേൾക്കുന്ന പോലെ ഇന്ന്‌ണ്ട്
ഫ്രിഡ്ജില് വെള്ളൊക്കെ കുടിക്കാനാണെങ്കി ഇപ്പ വെച്ചിട്ട് ഞങ്ങളെ ഫ്രിഡ്ജും കേടാന്നെ
ആ അഹ് ശരി ഫോണ്ന്ന് തന്നെ ഇങ്ങള് സൗണ്ട് ഇങ്ങനെ അടുത്ത്ന്ന് കേൾക്കുന്ന പോലെ തോന്നുന്നു ആ അതെന്നെ നല്ല സൗണ്ട് ഉണ്ട് ഇങ്ങ പ കേക്കാനി
ജനലൊക്കൊന്നടച്ചാൽ കേൾക്കില്ലായിരുന്നു
എങ്ങനെ അട ക്കുമ്പ എന്താ പ്രശ്നം ന്ന് വെച്ചാല് നല്ല സൗണ്ട് ഇണ്ടാവുമ്പോ നമ്മള് പറയുന്നന്നെ കേക്കോയ്
ഉം
ആഹ് ആഹ് പിന്നെ എന്തൊക്കേണ് അടുത്ത വിശേഷങ്ങളൊക്ക പറയ്
പിന്നെ എന്തക്കേണ് ഇപ്പൊ ഞങ്ങളെ ഫ്രിഡ്ജും കേടന്ന് ഇപ്പോ ഫ്രിഡ്ജ് പോ കൊണ്ടേണ്ട് ഞങ്ങൾ അയൽ വീട്ട്നൊക്ക വാങ്ങീട്ടാ വെള്ളക്കെ കുട്ടിക്കല്ല് നല്ല തണ്ത്ത വെള്ളം കുടിക്കാനൊക്കെ ഇപ്പ ഈ വേനലൊക്കെ ആയിട്ടേ
അഹ് ആ അഹ് അഹ് ആ
എത്ര വേനലായാലും ഞങ്ങള മുറ്റത്ത് ഒരു ചെടിണ്ട് ആ ചെടിമ്മെ പ്പഴും നറ
ആഹ് അത് വേനൽക്ക് വിരിയുന്ന ചെടാവും അതാ പേപ്പർ ചെടിയാണോ ആഹ് അത് വേനിക്കൊക്ക വിരിയുന്ന ചെ ചെടിയാണ് ആഹ് നല്ല ചെടിയാണ് വേനൽക്കൊക്കെ നല്ലോണ്ണം ഇണ്ടാവും ആ ചെടി
നല്ലോണ്ണം പൂവ്ട്ട്ട്ട്ണ്ട് ഇങ്ങളെ വീട്ടിൽ അങ്ങനെ പൂവ്ട്ട ചെടികളൊക്ക ഇണ്ടോ
ആഹ് എന്റെ വീട്ടില് പൂക്കളും ഒക്കെ ഞങ്ങൾ നട്ടുപിടിപ്പിച്ച്ണ്ട് കഴിഞ്ഞ വേനൽക്ക് കാരണം ഞങ്ങൾ ആദ്യേ പ്രതീഷ്ച്ചു ഈ വേനല്ക്ക് നല്ല ചൂടാരിക്കും ന്ന് അപ്പ ഞങ്ങളെ വീട്പ്പഒരു ഗാഡനിങ് പോലെയാണ് ഒരു മൂന്നാറ് ചെന്ന ഫീലാണ് ഞങ്ങളെ വീട്ടിചെന്നാൽ മരങ്ങള്ടെ തണലും കാര്യങ്ങളൊക്ക ഉണ്ട്
ഞങ്ങള വീ അത്പോലെ ഞങ്ങള ഞാൻ ഇക്ക്നോണ്ട്ത്ത് ഞങ്ങളെ മുന്നി തന്നെ ഒരുഫാട് മാങ്ങള്ള മാവ്ണ്ട് ഞങ്ങളെ മുന്നി തന്നെ ഇരിക്കണം അത് കാണുപ
ആഹ് നല്ല കാര്യം നല്ല കാര്യം ഞങ്ങള തൊടുവിലും ഉണ്ടായിട്ടുണ്ട് കോ മാങ്ങ പച്ച മാങ്ങ ഓരോ ടൈ ടൈപ്പില്ള്ള മാങ്ങ ചാമ്പ ക്ക എല്ലാ സംഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങള വീട്ട്ല്
ഉം പിന്നെ ഞങ്ങളെ വീടിന്റെ അട്ത്തല്ല ഞങ്ങ അയൽ അയൽ വക്കത്തെ വീട്ടിലാട്ടോ ആ മാങ്ങള്ളത് ഞങ്ങള വീട്ടിലല്ല ഞങ്ങളവി - -
ആഹ് ഇത് ഞങ്ങള വീട്ട്ലന്നെ ഞങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചോണ്ടേ പണ്ടക്ക് പണ്ടേ ഞങ്ങളെല്ലാം ന നട്ടുപിടിപ്പിച്ചോണ്ട് ച്ചൊരു പ്ലാവും എല്ലതും കുയിച്ചിട്ടു ഞങ്ങള് അതോണ്ട് അതു അയി ഇഞ്പ്പോ ഒന്നും കുഴിച്ചിണ്ടാല്ല അട്ത്ത വേനൽക്ക് കൊന്നും കര്തി വെക്കാല്ല ഞങ്ങളൊക്കെ സെറ്റ് ആയി ഒക്കെ റെഡി ആക്കി ഇരിക്കാണ് അതോണ്ട് ചൂട്നൊക്കെ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ ഞമ്മക്ക്ണ്ട് എല്ലാം കൊണ്ടും ഒരു കൊഴപ്പല്ലാത്ത ഒരു അന്തരീഷാണ് ഇപ്പോ പോവുന്ന് പക്ഷെ ചൂട് അറഞ്ഞാല് വിങ്ങാണ് വിങ്ങല്ന്റെ ഒരു പ്രശ്നാണ് ചൂടന്ള്ളത് അല്ലചൂടായിട്ടല്ലേ ഇള്ളത്
കേരളം മൊത്തം അങ്ങനെന്നേണ് മക്കളെ
ഫുള്ള അങ്ങൻതന്നെണ് ഞങ്ങൾക്കെക്ക എത്ര ചൂട്ണ്ടെങ്കിലും മരം പോലും ഇല്ലാത്ത ആൾക്കാർക്ക് എത്ര ചൂട്ണ്ടാവും ഞ ക്ക ആലോയിച്ചാൽ അറിയും
കരണ്ട് ഇല്ലാത്ത സ്ഥലണ്ടാകും കേരള
ആഹ് അതാണ് അതാണ് നല്ല ചൂടും ന ല്ലെ എന്തൊരു ചൂടാണവടെ കടന്ന് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാലും ഇതൊക്കെ ഒന്ന് റെഡി ആയി വരട്ടെന്ന് വിചാരിക്കുന്നു എന്നിട്ട് എന്തൊക്കെണ് പിന്നെ
വെള്ള ഇല്ലാത്ത സ്ഥലംണ്ടാവും. അപ്പ അവര്, ആഹ് വെള്ളല്ലാത്തൊക്കെ എല്ലതും പ്രശ്നം തന്നെയാ.
ന്നാ ആയ്ക്കോട്ടെട്ടോ. ഏതായാലും ഇങ്ങളും ഇങ്ങളെ സംഭവങ്ങളൊ ക്കെ റെഡിയാക്കിന്നാ ആയിക്കോട്ടെ.